ഹലോ
കേൾക്ക്ണ് ണ്ടോ
ആഹ് കേക്കണണ്ട് നിങ്ങൾക്ക് കേക്കണില്ലേ
എനിക്കും കേൾക്കുന്നുണ്ട്
ആഹ് എന്താ പരിപാടി
നല്ലതന്നെ ഒരു സ്ഥലം വരെ പോവാൻ നിക്കാ
എവിടക്ക് പോണ് ഈ നേരത്ത്
ഈ നേരത്തെ നമ്മളെ ഒരു ടൂറ് പോവാ
ഏ എവിടുക്ക
ഇവിടെ അടുത്ത് കോഴിക്കോട് അടുത്ത് കരിയാത്തുപാറ
എന്ത് കാണാനാ വെള്ളച്ചാട്ട എങ്ങനിലും
ആഹ്
ഏ പൊതുവ ഈ ടൈമിന് പോകാൻ പറ്റിയ സ്ഥല പക്ഷെ കുറച്ച കൂടെ ടൈമിംഗ് ചെയ്യണം ഇപ്പന്ന് വെച്ചാല് കൊറച്ച് കൈയിലുണ്ട് അത്രല്ല ലോങ്ങാ
അല്ല ഒരു അയിമ്പത്തഞ്ച് കിലോമീറ്ററൊക്കെ
ആഹ് അത്തൊക്കെണ്ടല്ലേ ആ അപ്പൊ ഇപ്പൊ പോയി കയാണെങ്കിൽ ആ ടൈം ആവുമ്പോൾ എത്തും ഇവിടെ
ആ ഉമ്മ ഉബൈദിന്റെ ഫോണിൽ ഉപ്പറ്റനെ ഒന്ന് വിളിക്ക് ഇങ്ങോട്ട് വിളിച്ചീനോ ആ
ഹലോ പേ ഭക്ഷണം കഴിച്ചിട്ടില്ല കായം സായഷിസ്കടെ
ആഹ
അത് കാരണം ഒന്ന് കഴിക്ക
അത് ശരിയാ ആ സമയത്തൊന്ന് കഴിക്കാൻ തോന്നൂല
അല്ലോ പേസണ്ട് വരുന്നുണ്ടല്ലേ ഒരു മിനിറ്റ് ഒര് മിനിട്ട് ഞാൻ പ്പവരട്ടാ
ആഹ് ഹോസ്പിറ്റലില ഹോസ്പിറ്റല
ഞാനേ ലാബിലാണ് അപ്പൊ ഇവിടെ പേഷ്യന്റ് ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു പേഷ്യ പ്രിന്റ് വന്നി
നല്ല കഥ
വിളിക്കണ നേരത്തന്നെ വന്നു പ്രഷറൊക്കെ വന്നാ തോന്നുന്നു പ്രഷറിനെ കെട്ടി കൊണ്ട് പോകും ഷുഗർ എന്തേലും വ
ത കട്ടാക്ക്ണ്ടോ
ഇല്ല കട്ടാക്കിയാ മ്മള് തീരുമാനവും കട്ടാ കതമ്പക്കണ്ടോ
അതല്ല കണ്ടിന്യുവസ് ആയിട്ട് സംസാരിച്ചലേ പ്രശ്ന അല്ലേ
അങ്ങനെയുണ്ട്
പിന്നെ അങ്ങനെയല്ലേ പത്ത് മിനിറ്റ് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കണംന്നല്ലേ
ആഹ് ഉം അങ്ങനെണ്ട്ലേ
എന്തായാലും ഞാനൊറ്റക്ക് സംസാരിക്കാം
ആഹ് അങ്ങനെ ചെയ്യാതെ ഇത്
വേറാരുല്ലേ അവടെ
ഇല്ലടോ അതാണ് പ്രശ്നായാത്. റ്റിനാപ്പത് എഴുവത് ബോർഡർലാണ് പ്രഷർ പ്രഷർ ന് ഗുളിക കുടിക്ക്ണ്ടോ?
നൂറ്റി എഴ്‌വതാണല്ലോ ള്ളത് ഇൻക്ക്.
ആഹ്
ആഹ് ചെയ്ത്ക്ക്ണ്
വേറെന്തേലും നോക്ക്ണ്ടോ ങ്ങള് വേറെന്തേലും നോക്കാണ്ടോ? ഉം ഇന്നാ ശരി
ആഹ്
ആരാ വന്നു
വേറെന്താണ് ഭക്ഷണക്കെ കഴിച്ചാ?
ഇല്ല്യടോ ഭക്ഷണം കഴിച്ചാൻ പറ്റാത്ത അവസ്ഥേലാണ്.
ആഹ് ആഹ് ശെരിയാ പറഞ്ഞേനു അല്ലേ?
ഉം ഡോക്ടർ വന്നിട്ട് വാണം ഇത് തീരുമാനക്കാന്
ഏ ഡോക്ടർ ഇങ്ങളെ ഇതെവിടെ സ്ഥലം?
മ് മലപ്പുറം വളാഞ്ചേരി വട്ടപ്പറ.
വളാഞ്ചേരി അറിയാം.
ആ് ഇവിടെ ഡോക്ടർ വരുന്നുണ്ട് ഞാൻ നിക്കണ ക്ലിനിക് ലെനി ഞാന് ചെന്ന മാണെങ്കിൽ ഞ്ഞെ ആട്ടും ഇന്നോട് ആദ്യേ പറഞ്ഞതാടോ വയറിന്ന്. ഇങ്ങനെ ണ്ട് ന്ന് പറഞ്ഞപ്പോ തന്നെ ഗ്യാസ്ട്രോ ആണ് കാണിച്ചോട്ട ന്ന്
ഏ സാധാരണ വരുന്ന വയർ വേദന അല്ലേ?
എന്താണ് ഭക്ഷണം കഴിച്ചാല് അല്ല അതില്ല അതങ്ങനത്തെ പ്രശ്‌ണോന്നുല്ല പക്ഷെ- ഭക്ഷണം കഴിച്ചണ്ടല്ലോ വയറ്റക്കെത്തിയ ഒരു - ച്ചിലും പുകച്ചിലും ക്കറീല ഞാന് ഇരിന്നു ഉരുളലാണ്.
അന്നാ വേഗം ഗ്യാസ്ട്രോനെ കാണിച്ചൂടെ.
പക്ഷെ അത് കോയലറക്കി പരിശോധിക്കും ന്നാണ് ഞാന് കേട്ടത്. പേടിയാടോ അഹ് കോയലിട്ട് പരി-
ആഹ് അതാല്ലേ.
അതൊക്കെ പേടിയാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ പോവാത്തല്ലേ നല്ലചിട്ടെ. ഇനിപ്പോ ഇന്ന എന്താ പറയാാന പറഞ്ഞാാല എന്തായാലും ആഹ മീൻപാറ.
മീംപറ വർക്ക
ആഹ് നീവാറ വ
ഞാൻ വന്നിട്ടില്ല അനിയൻ വന്ന്ക്കണ്
അപ്പൊ ഇങ്ങളേതാ ഏരിയ?
ഞ മ്മള് കോഴിക്കോട് ടൗണ്.
ആഹ് ഓട്ന്ന് ഇങ്ങട്ട് വന്നക്കണ് വാഹു കൊള്ളാം ഞാനാദ്യായിട്ട കേക്കന് ട്ടൊ അവിടന്ന് ഇങ്ങട്ട് വരുന്നു. പിന്നെ
അതെന്താ നമ്മള് മലപ്പുറമായിട്ട് നല്ല പരിചയള്ള ആളുകളാ.
ഇല്ലേ ഇങ്ങളെ ആരേലുണ്ടോ ഇവടെ.
ഓ മലപ്പുറം മോങ്ങത്തുണ്ട് പിന്നെ അവിടെ എന്താ പറയാ മേലാറ്റൂരുണ്ട്.
ആഹ വെറതല്ല പക്ഷെ ഇതൊക്കെ ഈ സ്ഥലം ഞങ്ങ എടുത്ത് ഇല്ല കഷ
ആ പിന്നെ നമ്മൾ കൂടല്ലൂർ പോവ അധികം നിലമ്പൂരി വഴിയാണ് വഴിക്കടവ് ചുരം കയറിയിട്ട്
ആഹ
ൊക്കെ പെന്തൽമണ്ണ വന്നക്കണ് അവിടെറെേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ പെരിന്തൽമണ്ണൊക്കെ
വളാഞ്ചേക്ക് വരുന്നേ വളാഞ്ചേരി ഉ ഇപ്പപ്പോ കൊററെ യൂട്യൂബേഴ്സ് മറ്റേ വളാഞ്ചേരി ഷോപ്പൊക്കെ നടത്ത എന്തണ ഇന്തണ്ട് പേര്ല്ല എന്ത്രി ഇബ്രാഹിം ബ അവന്റെ പേര് കിട്ടുന്ന ചെക്കണ്ട തറപ്പ ഇ ആന്ന ആസ് വസ്ന്ത പറമ ചെയ്യ ഓനൊക്കെ വളാം അഞ്ചീരി പിന്നെ ഷാജാൻ ൈച്ച ഒക്കെ പെരുന്തൽമണ്ണ അല്ലേ
ആഹ് ഷാജാൻഷാജു വാ വാ
ഓന എടുക്ക ഉണ്ട്വിടെ
ആ പെരിന്താൽമണ്ണ പിന്നെ ഒരു ഷുക്കൂറുണ്ട്
അതേതാ
ക്രേസി ഷുക്കൂർ ഇനി കാണുമ്പോൾ സെർച്ച് ചെയ്ത് നോക്കണ്ടി
ആഹ നോക്കണം ഇത് ദ്യട്ട് കേക്ക അവിടെ നല്ല വെയില ഇ ചൂടുണ്ട നല്ലോ അവിടെന്താ ഇപ്രാവശ്യം കണ്ടിട്ട് ൻ നിർത്തി ഇപ്പൊ ഭയങ്കര അഡിക്ഷൻന്ന് ഫോണിന്റെ എല്ലാം ഞാനിപ്പോ ര ഒരു വർഷമായി ഫുട്ബോൾ മാച്ച് കളം നിർത്തിച്ചു അല്ലല്ല ഇക്ക ഈ പ്രാന്ത ഫുട്ബോൾന്ന് പറഞ്ഞാലോ പ്പനെ കുറച്ച് നന്നാവ തീരുമാനിച്ചു ിപ്രശി അവര് വേൾഡ് കപ്പാ കണ്ടിട്ടോളൂ ട്ടാ
ഞാൻ കാണലേ എനിക്ക് എ ബി സിയുടെ അറിയിൂല അതിനെ പറ്റി ഇന്ക് വേൾഡ്ക്കപ്പിനെ പറ്റി ഒന്നും അറില്ലോ ഒരു അർജന്റീന അറിയാം ഒരുറൊണാൾഡോനെറിയാം നെയ്മറിനെ അറിയാം വേറെ ഒന്നിക്കറിയില്ല അപ്പൊ ജയിച്ചാാല ഇങ്ങനെ ഞാന്ൻ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഇന്നെ ഒരു ഫ്രണ്ട്സ്യി ചെയ്താ ടീമി ഞാൻ പറഞ്ഞു അർജന്റീന അപ്പൊ എന്നോട് ച ഒരു എ ബി സി ഡങ്ങനെ അർജന്റീന ടീമില ആ ഞാൻ പറഞ്ഞ നിന്റെ പേര്ന്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ് അതുകൊണ്ട് ഞാൻ അർജന്റീന അങ്ങനെ അല്ലാണ്ടക്കെയ ഒന്നും അറിയില്ല അർജന്റീന ജയിച്ചും ചെയ്തു കഴിഞ്ഞ രാഷ്യം
മെസ്സിയുടെ ഫസ്റ്റ് വേൾഡ് കപ്പ് അത് എനിക്കിപ്പോഴും ഓർമ്മയണ്ട അമ്മേ പടച്ച റബ്ബേ മറക്കൂല കണ്ണിനോക്കെ വെള്ളം വേര പെനാൽറ്റി വന്നല്ലോ ആകെ ടെൻഷൻ മ്പാപ്പെന്റെ ഗോളും പെനാൾട്ടിയും ആകെ ടെൻഷൻ
പെനാൽറ്റി ആരാ
ബെനാൽട്ടി കിട്ടിയ സമനിലായപ്പോഴേ ലാസ്റ്റ് വെച്ചിട്ട് ഫൈനല
അങ്ങനെ
എന്നിട്ട് ഫ്രാൻസ്ല്ല എന്നിട്ട് ഇയ ഇപ്പൊക്കെ പറഞ്ഞ ഫ്രാൻസ് എന്തായാലും കപ്പടുക്കും അർജ
റൊണാൾഡോന്റെ ലാസ്റ്റത്തെ കളിയ അല്ലേത്ല്ലേ
മൂന്നാളത്തെ ലാസ്റ്റ്ാണ് കേൾക്കണ്ട് സത്യാനോ നോണയാാനോ ആവട്ടെ
നെയ്മറിഞ്ഞത് ലാസ്റ്റ് ആവാനായിട്ടില്ല റൊണാൾഡോ മെസു ലാസ്റ്റ്
പക്ഷെ പ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കേട്ടി നിക്ക അറിയി നെയ്മറി ചെറുപ്പല്ലേ ഇവരക്ക അല്ലേ
എത്ര വയസ്സ് കുറവവാ വരക്കാളൊക്കെ
ആഹ മെസ്ക്കറില്ലൈപ്രാവശ ആവോ റൊണാൾഡോന്റെ അവവാൻ ജാൻസ് കൂടുതന്നല്ലേ
എനിക്കും തോന്നിയ റൊണാൾഡോന്റെ ആവാൻ സാധ്യത ഉണ്ടന്ന്
പക്ഷെ കഴഞ്ഞ രഷിദ്യറൂമർ വന്നി ഇനടാ
ആ ഓരോരുത്തർ ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുംഏ അതോ ഒന്ന് ജയിക്കും കൊറെട്ടീം അത് ഭാഗ്യം പരീക്ഷണ നിങ്ങൾ പ്ലസ് ടു ഏതാ സ്ട്രീം പഠിച്ചേ
ഞാനും മാൻറ്റീസേനി ങ്ങളേതാ
ബയോസൈൻസ്
ഇപ്പൊ പഠിക്ക്ണ്ടോ ഇപ്പൊ എന്താ ചെയ്യ്ണേ
ഇപ്പം അത് കഴിഞ്ഞ ഇനി ബി സി എ എടുക്കാൻ വേണ്ടി നിക്കാണ്
ആഹ് എനിക്ക് താഴെയണ്ല്ലേ അത് ശരി
ആ ബി സി എ
കൊടുത്തടേ അങ്ങനെ എത്തിത്ണാ
എനിക്ക് കോളേജിൽ പോക്ണത് അത് തൊന്നും ഇഷ് ഇഷ്ടല്ല അതുകൊണ്ട് ഓൺലൈൻ തന്നെ കൊടുത്തത്
ഓൺലൈന നോക്ക്ണേ അപ്പൊ ഇത് ക്ലാസൊക്കെ എങ്ങനെയ്ക്കാരം ഗൂഗിൾ മീറ്റോ
ക് അങ്ങനെ വാട്സപ്പിലൊക്കെ വരും ഓൺലൈല് ക്ലാസ്സും എക്സാമും ഓൺലൈനിൽ അങ്ങനെ
ഏ എക്സാം ഓൺലൈൻ ചെയ്തപ്പോ
ഓൺലൈനിൽ എക്സാമു ണ്ടാവുക
ഏ അപ്പൊ നമുക്ക് കോപ്പിടിക്കാനൊക്കെ പറ്റൂലേ സ് സുഖാണ് ആ ആ ന്നതാ ന്നല്ലേ
ശരിക്കല്ലേ ഓൺലൈനിൽ പഠിച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ റിയലായിട്ട് സ്കൂള് കോളേജിൽ പോയി പഠിക്കുന്ന ആരി ഇത് കിട്ടൂല പിന്നെ ഇപ്പോഴത്തെ കോളേജിൽ നട്ക്ക്ണത് കാണാനുള്ള ശക്തി എനിക്കില്ല ക്യാമ്പസുകളിലൊക്കെ അതുകൊണ്ട് ഞാൻ പ്ലസ് വണ് പഠുമ്പോളേ ഞാൻ എഴുതി വെച്ച്ക്ക്ണ ഉമ്മ ഞാൻ ബോല കോളേജിൽ ഒന്നും
കോളജ് പോണേനോട് ഇട്രസ്റ്റ് ഇല്ലല്ലേ അത
ഇല്ലല്ല സ്കൂൾ ലൈഫ് ഒക്കെ നല്ലോം എ എൻജോയ് ചെയ്ത ആളാട്ടോ കുറെേ എൻജോയ് ചെയ്ത്ക്കണം കളിക്കതക്ക ചെയ് അപ്പൊ എന്നെ പോലത്തെ ഒരു കുട്ടി കോളേ പോലന്ന് പറഞ്ഞപ്പോ എല്ലാക്കും അതിശയേനു ഞാൻ പിന്നെ പ്ലസ് ടു കഴഞ്ഞപ്പോ ആഹ് എക്സ്ട്രോ വട്ട ആയപ്പോ പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പ ഹിജാബൊക്കെ സ്വയം ഇടാൻ വേണ്ടി തൊടങ്ങി
ഏ നല്ല മാറിയായി
നല്ല മാറി സെന്റ് ഡോഫിന് ഡ്രസ്സ് അടിക്കാൻ കൊടുത്ത സമയത്താണ് ഞൻ പറഞ്ഞ മ്മയ്ക്ക് ഇങ്ങനെ ഹിജാബ് ടന്നക്കഗ്ര മ്മറിഞ്ഞ് ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിന്റെ പൈസ കല്ലുമെ കേറ്റാൻള്ള പരിപാടിയ ഞാൻ പറഞ്ഞ് ന ഫ്ലീ ആണ് ട്ടൊള്ളുമ്മാ അങ്ങനെ പറഞ്ഞു പിന്നെ പർതീ ഹിജാബിലൊക്കെ
ഏതെന്താലും അൽഹമ്മദില്ല മാഷള്ള അള്ള നല്ലൊരു കാര്യമാണ്.
ആണ് ആണ് സ്വയം ഉണ്ടാകൻ കഴിഞ്ഞതില് എല്ലാരും അപ്രിഷിയേറ്റ് ചെയ്ത് നല്ല കാര്യാണ്
ആ പൊതുവെ ആൾക്കാര് പുഷ് ചെയ്തിട്ടൊക്കെ ചെരോല് ഷോളെന്നെ ഇടുക ഇന്നത്തെ കാലത്ത്
ആണാണ് കൗത്തിലണ്ടവാ
അതെ അതും കൗത്തില്ലേ പേര്ന്നിടുക
പേരിന് ഇവിടെ കോഴിക്കോട് ടൗണില് ഭയങ്കരാണി കുറേ അപ്പെർത്തെപ്പർത്തെ ജില്ലക്കാര് പഠിക്കാൻ വരും എന്നിട്ട് ഇവിടുന്ന് ഒരേ ഓരേ നാടല്ലല്ലോ അപ്പം ആരും കാണാനില്ല അറിയാനില്ല എന്നുള്ളൊരു ധൈര്യവുംമായിരിക്ക് ഭയങ്കര കൊറെേ ആൾക്കാാര് ഡ്രഗ്സിലൊക്കെ പെട്ടവരുണ്ട് ഉം ഡ്രഗ്സിലൊക്കെ പെട്ട കൊറേ ആൾക്കാരുണ്ട് ഉം ചെലോരിങ്ങനെ നടക്ക്ണെ കാണുമ്പോ തന്നെ പേടിയാവും
മേ
കുട്ടികളും ഉണ്ടാവും ഒരു അല്ലെങ്കിൽ ഒരാണ ഉണ്ടാും രണ്ട് പെണ്ണുണ്ടാവും ഇനി അതെല്ലാ ഒരു പെണ്ണ്ണ്ടാവും ല്ലേ രണ്ടാണു ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവാ ഫുള്ള് ഇവരെന്നെ ഉണ്ടാവുള്ളു ഫാമിലീസൊ ക്കെ കൊറെ കുറവാ
ആഹ് ഈ കൊച്ചി എറണാ ഒക്കെ അങൻത്തെന്നെ ലേ അവിടെ ഇവിടെക്കെല്ലെ മെയിൻ സിറ്റി
ആ ഇവിടെ പഠി പഠിക്കണുന്ന കുട്ടികളെ വീട്ടുകാരൊക്കെ ഈ കുടുംബത്തിലൊക്കെ പോയിട്ട് പറയുണ്ടാവും മ്മ് എൻ്റെ മോള് അവിടെ പഠിക്കണേ ഇവിടെ പഠിക്ക ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഇതാണ് മറ്റേതാണെന്ന് ഒരമക്കൾ ഇങ്ങനൊയി തീരന്ന്ന്ന് പറയാൻ കായല
ഓ ശരിട്ടാ